ഓ കേ സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തുണ്ട് വിശേഷം ശേഷം മഴയൊക്കെ ഉണ്ടോ
ഇല്ലേ മയല്ല ഇന്ന് വെയിലാ രാവിലൊക്കെ ഇണ്ടായിന്ന് ഇപ്പയില്ല
വെയിലൂണ്ട് മൂടലൂണ്ട് ന്നാലും ഞാൻ തുണിയെടുത്ത് പൊറത്തിട്ടിട്ടുണ്ട്
ഞാനൊക്കെ ഉള്ളിലിട്ട് പോയി അനക്ക് ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കുട്രിക്കല് ഫ്രണ്ടിന്റെ ല്ലാ ഫ്രണ്ടിന്റെ കുടിരിക്കൽ ഉണ്ടായിരുന്നൂ പറയാ ഹലോ ആ ഇണ്ട് ഇണ്ട്
തുണിയൊക്കെ ഉണങ്ങി കിട്ടിയാ
അതൊക്കെ ഉണങ്ങി
ഉം ഇന്ന് ഉണങ്ങി കിട്ടിയതോണ്ട് പിള്ളാർക്ക് സ്കൂളിലോട്ടുള്ള യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടിയെങ്ങനൊക്കെ സോ ഭക്ഷണം കഴിച്ചോ
ആ അതന്നെ ഫ്രണ്ടിന്റെ കുടിരിക്കലുണ്ടായിരുന്നു അയ്ന് പോയിപ്പങ്ങണ്ട് വരാ
ആ അടുത്ത് തന്നെയാ
അല്ലാ കൊറച്ച് പോണം
ആ സ്കൂളിൽ ഒരുമിച്ചു പഠിച്ചതാ
ച്ച് പഠിച്ചതാ
ആ
അപ്പൊ ഇന്ന് ഞായറാഴ്ച്ചയായതോണ്ട് ഹസ്ബൻഡ് ന്റ് ലീവാണ് അപ്പൊ അങ്ങനെ ഹസ്ബന്റിനെയും കൂട്ടിപോയി
ആ ആ കുട്ടികളും ഉണ്ടായിരുന്നോ
ഉം
ഞാന് ഇന്ന് ഞാൻ മൂന്ന് മണിക്ക് കുടുംബശ്രീയുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് കഴിച്ചതാ പിന്നെ അവിടെ പോയി അവിടെ ചായയും കടിയൊക്കെ ഉണ്ടാവുമോ പിന്നെ ആ എല്ലാം കൂടെ കഴിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ചോറുണ്ടില്ല
ആ ശരി
ആ
പിന്നെ എത്ര കുട്ടികളാ ഇങ്ങക്ക് കല്യാണം കഴിഞ്ഞയല്ലേ
ആ എനിക്കൊരാള്
ആ
പെൺകുട്ടികളൊണ്ടോ
ആ ഇണ്ട് മൂന്നാളുണ്ട്
ആ എനിക്കൊരാള് പെൺകുട്ടിയാ അല്ല ആൺകുട്ടിയാ
ഉം ആ ശരി
മൂന്നാം ക്ലാസ്സിലാ അവൻ പഠിക്കുന്ന് പിന്നെ കുടുംബശ്രീക്ക് പോവാനൊക്കെ റെഡിയാവണ് അങ്ങനെ മൂന്ന് മണിക്കാണേ
ആ ആ
കുടുംബശ്രീലൊക്കെയുണ്ടോ
ഇല്ല ഞാൻ ഇല്ല
ഉം ഉം ആ
ആ ഇന്ന് ഞാനും മുത്തേച്ചിക്കൊ ഇണ്ട് ഇല്ലേ ഒന്നിനും പോണില്ല മൂത്തേച്ചീം ഞാനും ഉണ്ടായിപ്പോ അപ്പൊ അങ്ങനെ ഓളും അങ്ങനെ അതില് ചേർന്നു പറയാ ഞങ്ങളൊരു വീട്ടിലായിനന്നെ ഇപ്പൊ ഞങ്ങള് വേറെ താമസം തൊടങ്ങി
ആ ആ
ട്ടില്ല
ഇപ്പോ ഇങ്ങനെ ലോണൊക്കെ അങ്ങനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ നേരത്തെ ലോണൊക്കെ എടുത്തിരുന്നു ആ
പറ്റൊള്ളൂ പറയാ
ആണോ ആ ഞങ്ങടെ പേകിനാത്ത് പതിനഞ്ച് ഞ്ച് പേര്
ആ ശരി പിന്നെന്താ ഹസ്ബൻറിനെന്താ പണി
പിന്നെ എൻ എ എന്തോ
ഹസ്ബന്റിനെന്ത് പണിയാച്ചാ
ഓട്ടോ ഡ്രൈവറാ
ശരി അവിടെ ടൗണി തന്നെയാക്കാരും ല്ലേ
ഇവിടെ ടൗൺ അല്ല ഞങ്ങള് കൊറച്ച് ഉള്ളിലുള്ള ഏരിയാണ് അപ്പൊ അവരിങ്ങനെ ഇവിടൊള്ളവരിങ്ങനെ ഓട്ടം വിളി ക്കും അപ്പൊ ഇങ്ങനെ പോവും ആ
മം മം മം നിങ്ങളും കുട്ടികളും ഹസ്ബൻഡും ഒറ്റക്‌ ആ ശരി ഇതിലും ബസ്സ്ണ്ട് പക്ഷേ രാവില ഒണ്ട് ഉച്ചക്ക്ണ്ട്
ആ പിന്നെ ഞായറാഴ്ച ഞങ്ങക്ക് ബസ്സ്‌ സുല്ല
ഹ നാര ശ്വാസല ഇല്ല ശനിയാഴ്ച വരുണ്ട് പിന്നെ എന്തേലും ഈ ആ
ആഹ അങ്ങനെ തന്നെ ഇവിടെ
ഉം ഞായറാഴ്ച എല്ലാത്ത ദിവസൊക്കെ ഇണ്ടാവും പെയിന്റിങ്ങാ
ആ വർക്കൊക്കെ കിട്ടാറുണ്ടോ വണക്കാലപ്പ മഴക്കാലത്തും
ഇല്ല ഇപ്പൊ കൊറവാണ് പൂപ്പ കൊറച്ച് ദിവസയി പോയിട്ട് ട്ട ഉ ഇനിപ്പ പുറം പെയിന്റ് അടിച്ചു ആ പുറത്താ പുറയ്‌ സ ഉള്ളള്ഞ്ഞാ കൊഴപ്പമില്ലറട അവസാനാവുമ്പളേ സീറ്റില അടച്ച് അങ്ങനെ വി
പുറത്ത് അടിക്കാണ വേനൽക്കാലത്ത് അടിക്കാന്ന് വിാരിച്ചു പിന്നെ അടി
ആഹ പണി കൊറവാണ് ഇപ്പ ഉ ഉ എവിടെങ്ങന ഹസ്ബൻറിന്റെ നിങ്ങള ഒറ്റക്കെ അതോ
ആ് ഞങ്ങള ഒറ്റക്ക ഞങ്ങ ഒറ്റക്കാം ഹസ്ബൻഡ് പിന്നെ ര അനിയന്മാരൊക്കെുണ്ട് അപ്പൊ അവരായിട്ട് തറവാട്ടിൽ അവരവിടെ
ആഹ ശരി
ആഹ
നിങ്ങക്ക ആാരൊക്കല്ല നിങ്ങളെ വീട്ടിൽ വീട്ടിൽ ആരൊക്ക നിങ്ങൾക്ക്
എന്റെ സ്വന്തം വീട്ടില് ഞങ്ങളുടെ മൂന്ന് പെൺകുട്ടികളാ പിന്നെ അച്ഛനും അമ്മേ
ഏ ആൺകുട്ടികളൊന്നുംല്ലല്ലേ ആങ്ങണമാരൊന്നുംല്ലല്ലേ ഉം നിങ്ങളാ ചെറുത്
അല്ല ഞാൻ നടുക്കത്തെ
ശരി അനത്തിന്റെ കല്യാണം കഴിഞ്ഞൊക്കെ
ആഹ് അയത്തിന്റെ കല്ണം കഴി നമുക്ക് രണ്ട് കുട്ടികളുണ്ട് ചേച്ചിക്ക് മൂന്ന് കുട്ടികളുണ്ട് എനിക്കൊരാള്
ഉം ശരിവീട്ടിലൊക്കെ പോയിനാ
സ്കൂൾ അടച്ചപ്പോ പോയിരുന്നു ആദ്യം ഒന്ന് പോയി പിന്നെ പോ ജൂൺ ജൂൺ ആ് ഞങ്ങക്ക് പോവാന ബുദ്ധിമുട്ട ഇവിടെ ദൂരമുണ്ട്
ആ് ഞങ്ങക്ക് പിന്നെ സ്ൂൾ പൂട്ടുമ്പോ മദ്രാസ്ണ്ടാവും മദ്രസ് ട്ട് സ്കൂള് ണ്ടാവും
ആ ആ അങ്ങനെ എനിക്കും അങ്ങനെ സാ വേദപാഠം അങ്ങനെ ഉണ്ട് സൺഡേ ക്ലാസ്സ് ഒക്കെ ഉണ്ട് രണ്ടു മാസം അടക്കുമ്പഴേ അങ്ങനെ പോവൻ പറ്റുള്ളൂ
അഹ് ശരി
ആഹ് അപ്പ അവന് പള്ളിയില് പോണം ഞാത് പള്ളിയിലെ ഇതൊന്നും ഇങ്ങനെ ഓണത്തിനും ക്രിസ്മസിനും ഒന്നടക്കത്തില്ല ഉം അ അപ്പൊ അങ്ങനെ അതിനും പോകണം അതുകൊണ്ട് അതിനൊക്കെ പോക്ക് രണ്ടൂസ സം പോയിട്ട് വരും ഇപ്രാവശ്യം മെയില് മേയിലല്ലേ ഏപ്രിലില് പോയിട്ട് ഇങ്ങനെ പത്ത് ദിവസം നിന്നു പിന്നെ പോയില്ല ഉ ഉം ഏപ്രിൽ ഇവന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അവിടുന്ന് ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് അവിടെ കൊറച്ച് ദിവസം നിന്നു
ഉം അന്റെ മോന് എന്ത്യേ
അവനിപ്പം തറവാട്ടിലേക്ക് പോയിക്ക പള്ളി കഴിഞ്ഞിട്ട് പള്ളിയുടെ തൊട്ടടുത്താണ് അവിടെ വീടെ അപ്പൊ അതു വഴിഅങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നെ അവൻ വന്നിട്ടില്ല
അഹ്ശരി ആഹ് ആഹ് ശരി
കൊണ്ടരണം ഒറ്റയ്ക്ക് വരത്തില്ല ഇങ്ങനെ ഇവിടെ നറച്ച് വണ്ടി ഞായറാഴ്ച ഇതിലെ ടൂറിസ്റ്റ് കുറച്ചപ്പുറത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അങ്ങോട്ട് നല്ല തെരക്കായിരിക്കും
ഏഹ്
ഉം വെള്ളച്ചാട്ടവുണ്ട് അവിടെ കാണാൻ വേണ്ടിട്ടേ
അത്ശരി ഇങ്ങളെ വീടിന്റെ അടുത്തന്നെ
കുറച്ചുംങ്ങോട്ട് പോകണം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ
ഏ അത്രേ ഉള്ളൂല്ലേ ഉം
ടിക്കറ്റ് എടുക്കുന്ന നമ്മുടെ ടൗൺ എന്താ അടു ത്തന്നെയാ
ഉം ഉം ശരി ഇവിടന്നൊക്കെ പിന്നെ അങ്ങനെ കുറച്ച് പക്ഷെ അങ്ങനെ പാർക്കന്നൊക്കെ പോവാണെങ്കിൽ കുറച്ച് ലോങ് പോണം
ആ പാർക്കല്ല ഇതൊരു വെള്ളച്ചാട്ട ആണ് അവിടെ പിന്നെ ഈ പിള്ളേർക്കുള്ള ചെറിയ പാർ ക്ക്ണ്ട് സ്വിമ്മിംഗ് പൂളായിട്ടും പിന്നെ ഇങ്ങന അല്ലറച്ചില്റ കുറച്ച് സധങ്ങളൊ
ആ ഞങ്ങൾക്കിപ്പ പോവണങ്കിൽ ഇവിടെ അടുത്ത് പോകണങ്കിൽ വണ്ടൂര് ഇവിടെ മ മൽ പ്പുറം പോണം
ആ ഞങ്ങക്ക് ഇവിടെ കാഞ്ഞിരപ്പുഴ മലമ്പുഴയാണ് വലുതുള്ളത് ചെറു
ഉം പിന്നെ വേറെ എന്തൊക്കെ കേക്കുന്നില്ലേ ഹലോ
അസല പഠിന
അരേ മോളോ
ആ
മോള് നാലാം ക്ലാസ്സില് മോള് തഴല്ലോന് ഒന്നില് മറ്റോന് യു കെ ജി ല്
ഉം അവും തറവാട്ടീന്ന് വന്നു മോനെ
ആ
ഉ അവ വന്നത
ആഹ ശരി
ആ
വ ഒന്ന് ദിവ സ്കൂളക് അവ്ടെ അട്ത്താ
സ്കൂള് കൊറച്ച് ഉള്ളി കൊറച്ച് പുറത്തോട്ട് പോണം വിപ്പ വരും സുകൂളിന്ന്
ഉം ഉം
അതന് പോവും രാവിലെ എട്ട കാലം ആകുമ്പോഴത്തേക്കും വണ്ടിവരും അപ്പത്തേക്കും പോണം
ഓ നോർത്ത വരൂല്ലേ
ആ
ഉം ഫുഡ ഒക്കെ എങ്ങനെ കൊടുത്തക്കഥ സ്കൂൾന്ന് കിട്ടോ
ഇല്ല കൊടുത്തയക്കണം സി ബി എസ് ഇ സ്കൂളാ ഉം അപ്പൊ അപ്പം ചോറ് കൊടുത്തയക്കണം പിന്നെ രാവിലെ കഴിച്ചിട്ട് പോുള്ള മടിയുണ്ട് അങ്ങനൊക്കെ
ആ അപ്പൊ സ്നാക്സ് ആയിട്ട് കൊടുത്ത് കൊടുത്തടെ ഉണ്ടാവൂല്ലേ
സ്നാക്സ് ആയിട്ട് കൊടുത്ത വിടില്ല അങ്ങനെ എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ അങ്ങനെ ഒരു പീരീഡ ഉണ്ട് അങ്ങനെ ക്ലാസ് നിർത്തത്ണ്ടായിരുന്നേ ഇപ്പൊ അങ്ങന ഇല്ല അവിടെ ചെന്ന് കുറച്ച് കഴുമ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങും പിന്നെ വൈന്നെരം നാലേകാലം ആക്പോഴത്തേക്കും വരും
ഉം ഇവിടെ സ്നാക്സ് കൊടുത്തേക്കണം കുട്ടിയൊക്ക് നാലാം ക്ലാസ്സത്തെ മോളോള കൊണ്ടുപകും കുട്ടികളൊക്കെ കൊണ്ടുവരണ്ട്രണണ്ട്േ എല്ലാരും കൊണ്ടരുമ്പോ പോ ക്ക് വേണം ഏതായാലും ചെറുതിട്ട് അങ്ങക്ക് വേണം അപ്പൊ പിന്നെ ഓക്കുമ്പാടല്ലേ കൊടുത്തേക്കും ഇനി മദ്രസ ഇട്ട് വന്നാ ഒന്നും അങ്ങനെ കഴിക്ക കുല പിന്നെ സുകൂളെതിയാല് പിന്നെ അപ്പോക്ക് ഒരു വിശപ്പാണ് ആഹ ഒരു മതസൂട്ട് വന്നേക്കന്നെ വണ്ടി വരില്ല സ്കൂൾ വണ്ടി പിന്നെ രണ്ടാം ട്രിപ്പ്ക്കെകുമ്പോ തിരക്ക കഴക്കാരം അപ്പൊ ഒന്നാം ട്രിപ്പിൽ തന്നെ പോവല്ലേ ആ ഇവിടെ ചെറിയ രു വ ണ്ടി ആണ്
ആഹ് ബസ്സാ
ബസ്സല്ല ബസ് സ്ന്നല്ല ചെറിയൊരു വാഹനം മോട്ടർഷ്യല്ല ഐന്റെ ടല്ള്ള ആമറ്റേ സൈസ് വണ്ടിണ്ടല്ലോ അങ്ങൻത്തെ ആഹ് ആഹ് അത്പോൽത്തെ വണ്ടി പക്ഷെ അത് കൊർച്ച് ചെറുതുആണ് കു
അ ആ ആ ഓക്കെ ഇവന്റേ ജീപ്പ് നർഞ്ഞൂന്നൊക്കെങ്ങനെ പറയും ഇപ്പം നർ നെ കഴിഞ്ഞ വർഷത്തെക്കാളും ആൾക്കാര് കൂടീട്ടുണ്ട് ഇപ്രാവശ്യം
ആ എക്കോറിയണ്ട് അങ്ങനെ അങ്ങൻതന്നേണ് ഇവടിം ഏക്കോ നിക്കാൻ സ്ഥലംണ്ടാവില്ല പിന്നിം കൊർച്ചൊക്കെ പോരുമ്പളക്കെ പിന്നിം ചെൽപ്പം സീറ്റ്ട്ടും
ആഹ്
പോണോല് പിന്നെ ഒമ്പതെമുക്കാലാവും പോണെങ്കി മദ്രസ് ഒമ്പത് മണിക്ക വിടാ വ് വന്ന് കൊറച്ച് നട് കണ്ട മദ്രസൂട്ട് വരാനേ പിന്നെ ഓല് വടെത്തി കുളി കഴിഞ്ഞ് ഭക്ഷ ഭക്ഷണം കഴിക്കുമ്പോത്തിന് വണ്ടി അങ്ങനെ ഹോണടിച്ചല്ലേ കൊർച്ചേരം ഓല് കാത്ത്ക്കല്ലേ പിന്നെ രണ്ടാം ട്രിപ്പ് പ ത്തേകാല് കയ്യും അപ്പൊക്കിന് പിന്നെ രണ്ടാം ട്രിപ്പില് കുട്ട്യാൾ ആ ബത്തരാവും തൊ എങ്ങനെങ്കില്
ആ ഇവിടപ്പം ഒമ്പതേകാലവുമ്പോ ക്ലാസ് തൊടങ്ങും
ഏ അപ്പൊ വിടലപ്പളാ മൂന്നരക്കോ നാല്മണി
മൂന്നെമുക്കാൽന് വിടും എട്ട് പിരി എ എട്ട് പരിടുണ്ട് എട്ട് പിരിടുണ്ട് പിന്നെ സ്കൂളില് സ്വിമ്മിംഗ് പിരിഡൊക്കെണ്ട്
ഐശരി ഇവിടെ അങ്ങനെയൊന്നുല്ല ഇവിടെ ഓലെ സ്കൂള്ള് ചെറിയൊരു പാർക്കുണ്ട് ആ കീഴഞ്ഞാട്ണതും ആ ഊഞ്ഞാലും അങ്ങനെയൊക്കെ ചെറുതായിട്ട്
ആ പിന്നെ ഇനി എന്താ ഇതുണ്ട് എന്താ സ്കേറ്റിങ്ങിന് വേണേ ചേരാന്ന് പറഞ്ഞു അപ്പ അവൻ പറഞ്ഞു എനിക്ക് പോണ്ടാന്ന് പറഞ്ഞു
അത് ശെരി ഓരോ കുട്യോക്കും ഓരോരോ പൂതിയല്ലേ
ആ അപ്പൊ വീണ് കയ്യും കാലു ഒടിഞാൻ പറഞ്ഞു
ആ അതന്നേ പാർക്കന്നേ ഇപ്പ കുട്യള് സ്കൂളി ലൊണ്ടെ ട്ടിപ്പോ ന്റെ മോളടെ ക്ലാസില് രണ്ട് മൂന്ന് കുട്ടികള് വീണ് കൈയൊടിഞ്ഞ് അങ്ങനൊക്കെ ആവുമ്പോമ്മക്ക് പേടിയാണ് കുട്ട്യളോട് പ്പ എന്താകേറണ്ട ന്നാലും ഓല് കേറൂല്ലേ
നമ്മള് കാണാതവര് കേറത്തില്ലേ പിന്നെ ഫുട്ബോൾ കളിയ അങ്ങൻത്തെ കളിയൊക്കെയായിർക്കും ഉം ആ ന്നാശരിട്ടോ ഞാൻ കുടുംബശ്രീക്ക് പോയിട്ട്
ആ ആയിക്കോട്ടെന്നല് ഒക്കെ
ആ അത്